ഹലോ ആഹ്കേക്ണ്ടാ
ആഹ്കേക്കുണണ്ട്കേക്ന്ണ്ട്
ആഹ് റേഞ്ചിന്റെന്തോ അതാകിട്ടാഞ്ഞത് നേരത്തെറേഞ്ചിന്റെന്തോഇഷ്യുണ്ടായിരുന്നുഅതാകിട്ടാണ്ടിര്ന്നെ ആഹ് ഫുണ്ട്ഇപ്പൊകഴിക്കുലല്ലേ
ഏഹ്
ഫുഡ്ഇപ്പകഴിക്കൂലല്ലേ
ഇല്ലഇപ്പകഴിക്കത്തില്ലകഴിക്കത്തില്ല
അപ്പൊവെശ്ക്കുല്ലേ
പിന്നായ്ശീലായി
ആഹ്ശീലതായിക്കും
സമയത്തിന്കഴിച്ചകാലംമ
ഏഹ് നേരത്തിനയച്ചതാ
ആഹ്
ആഹ് ഇനക്ക്ങ്ങനെതന്നെവീട്ടില്ഒരു കറക്റ്റൊരുടൈമിംഗണ്ടായിരുന്നു ഫുഡെഴിക്കുമ്പോ ഏഹ്അതിനാണോഈപാൻ കാഡ് എന്നാരാവിലൊരുഇപ്പസ് ഹലോ
ഹലോ കേകുന്ന്പറഞ്ഞോപറഞ്ഞോ
ആഹ് സ ആഹ്കട്ടെയ്യാപറ്റൂല
കൊന്ന്ഏറ്റിയെഏറ്റിയെഏറ്റിയെ
ആഹ് നൈറ്റേ
ആഹ്
അഹ് പിന്നെനീയേ പോയാല്
അയ്ന്
ആഹ് അപ്പ് അപ്പഞ്ഞ് അടുത്ത വർഷേ പറ്റൊള്ളു.
ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ
അവിടെന്തേലും പരിപാടിണ്ടാ?
അല്ല അത് ആഹ് ഇവിടൊരു ചെറിയൊരു പ്രോഗ്രാംണ്ടായി അത് കഴിഞ്ഞതാ അന്നേരം ഗൂപ്പില് അപ്ഡേറ്റെയ്യണം കഴിയുമ്പഴേ അന്നാ ഞാൻ കോള് കട്ടേയ്ത്
ആഹ് കട്ടെയ്യാൻ പറ്റില്ല.
ആ
ന്നട്ട് നീയെന്താ ചെ
ഇല്ല കൊയപ്പൂല്ല കഴ്ഞ്, കഴ്ഞ്ഞ്.
ഉം അങ്ങനെ എഞാന് ഞാന്റെ ഏഹ്
ഏഹ്
അല്ല ഞാൻ എന്റെ വീട്ടില് ഫുഡ് കറെക്റ്റായ്ട്ട് കഴ്ച്ചിരുന്നാളാ. ഇവടെവന്ന്
ആഹ്, ആഹ് ആഹ് എല്ലാരും എല്ലാവർടെം വീട്ടില് കറ ക്ഷ്ണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ
ഉം ഇവടെവന്ന് ഒരു രണ്ട്കൊല്ലം ന്റെ കാര്യം ഫുള്ള്പോക്കാ. ഫുഡിന്റെകാര്യം ഫുള്ള്പോക്കാ. നാട്ടി പോകുമ്പോ എല്ലാരും പറയാ ആളാ ക മാറി തടികൊർഞ് അങ്ങനെ ഇങ്ങനൊക്കെ. ഞാൻന്താ ചെയ്യ ഹോസ്റ്റൽ അങ്ങനല്ലെ. ഫുഡങ്ങനല്ലേ?
ആണ്.
ങ്ങനെ
എത്ര നേരാ നിങ്ങക്ക് ടൈമ് ഒക്കെഇണ്ടോ ഈ ഫുഡ് ന്നെ?
ആഹ് ഫുഡ് കഴിക്കാൻ ടൈമ്ണ്ട്. ഏഹ് രാവിലെ എ ഒരെട്ടേ മു ക്കാലാവുമ്പത്തിനും കഴ്ക്കണം. ഒര് ഏഴെ മുക്കാലാവുമ്പം ഫുഡ് വരും എട്ടേ മുക്കാലാ
അഥവാ ഈ താമസിച്ചയ്ഞ്ഞ ഫുഡിന്റെ കാര്യം എങ്ങനാ, കിട്ടുവോ?
ഏഹ് ക രാത്രി കഴിയും. രാവിലെ കഴിയില്ല. രാത്രി ആവുമ്പോ ഒരെട്ട്രെക്ക് പോയി കഴ്ഞ്ഞാൽ കറിണ്ടാവൂല.
ഓഹോ അവസ്ഥയാണ്.
ആഹ് അപ്പെയ്, രാത്രി ഒന്നുംറ ഞങ് ക്ക്ല്ലെ മാസത്തില് മൂന്ന് പ്രാവശ്യായിരുന്നു ആദ്യം അറങ്ങാൻ പറ്റിയിര്ന്നത്. ഔട്ടിങ് ന്ന് പർഞ്ഞിട്ട് ഒരു ടൈമ് തെരു അവര്. രാവിലെ ഒമ്പത് മണി മുതല് നാല് മണിവരെ. അപ്പ മ്മക്ക് എവിടെ വേണെങ്കിലും പോവാം എന്തുവേണേലും ചെയ്യാം. പക്ഷെ ഒമ്പത് മണിക് ശേഷം എറങ്ങാൻ പ റ്റൊള്ളു നാല് മണിക്ക് തിരിച്ച് കേറേം വാണം.
ആഹ്
പക്ഷെ ഇപ്പ അത് കൊറച്ചിട്ട് ഒരു ഒരു മ പ്രാവിശ്യാക്കി അവര്. ഒരു മാസത്തില് ഒരു പ്രാവശ്യം. അതും കിട്ടിയാ കിട്ടി അല്ലെങ്കി കിട്ടൂല അങ്ങനെ. ആ ഒരു ടൈമിന് മാത്രം നമുക്ക് പൊർത്തിറങ്ങാ. പിന്നെ ഞങ്ങളെ ഞങ്ങള് ഇ പ്പം നിക്ക്ണത് ഹോസ്പിറ്റലിലാ ഞങ്ങളെ ക്ലാസ്. ഹോസ്പിറ്റൽല് ഞങ്ങളെ ക്ലാസ്സിപ്പോ ഹോസ്പിറ്റൽല് ഒരു ഭാഗത്താണ്.
ഓഹ് ഹെ
അപ്പൊ ഏഹ് ഞങ്ങള് ഞങ്ങള് ഹോസ്റ്റലും ഈ ഹോസ്പിറ്റലുംതമ്മില് അഞ്ച്മിനിറ്റ് നടക്കാനുള്ള ക്യാപ്പുണ്ട്.
ഉം, ഉം
അപ്പൊ രാവിലെ കോളജ് പോകുമ്പോ ന്നമ്മ കൊർച്ച് നേര്ത്തെ അറങ്ങാണെങ്കില് ന്നമുക്ക് എന്തെങ്കെലും പുറത്തുന്ന്ഫുഡ് കഴിച്ചിട്ട് പോവാ അല്ലെങ്കില്. സ്നാക്സ് എന്തെങ്കിലും വങ്ങിക്ക അതെല്ല വൈകുന്നേരം നമ്മള് വരണ വയ്ക്ക് അവിടെള്ള ഷോപ്പുകളിൽ നിന്ന് എന്തെലും വാങ്ങിക്ക അതിന് ഒരു ടൈംമ് ലിമിറ്റ്ഇണ്ട്. ശരിക്കും പാടില്ല പക്ഷെ അമ്മള് വാങ്ങിക്കും ചായൊക്കെ കുടിച്ചിട്ട് പോണോരുണ്ട്.
ഉം, ഉം
ന്നല്ല ലേയ്റ്റ്ആയാ ചീത്തേക്കും എന്തായാലും എങ്ങനെപോയാലും ഒരു പഞ്ച്മണിക്ക് ക്ലാസ് കയ്യുമെങ്കിൽ ഒര് അഞ്ചരആവുമ്പോത്തിനും ഇവടെ എത്തണം. അത് വെരെയുള്ള ടൈമ് അതാണ്പ്പൊ പൊർത്തുള്ള ടൈമ് അതും പൊർ ഇവിടൊന്നും വേറൊന്നും ഈ വെര്ന വഴ്ക്കുള്ള ഷോപ്പിന്ന് ന്നമുക്ക് കയ്ക്കാം അല്ലെങ്കി വാങ്ങിക്കാം. അത്രന്നെ അതുപ്പോ ഞമ്മക്ക് ഹെവി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അത്രടൈമൊന്നുംണ്ടാവില്ല ചായ കുടിക്കാ. എഹ് അതല്ലാണ്ട് പൊർത്തർങ്ങാനൊന്നും പറ്റൂല പിന്നെ എന്തെലും ഫുഡ് ഓർഡർ ചെയ്യാട്ടോ ഫുഡ്ഓർഡർ ചെയ്യ അങ്ങനെയൊക്കെചെയ്യ. ഒകെ ഒരു ആപ്പ് ആണ് ആഹ സ്വിഗ്ഗി സൊമാറ്റോ പിന്ന ജിയോട്ടൺ അങ്ങന സംഭവംണ്ട് അപ്പ അതിലൊക്കെ ഓർഡർ ചെയ്യാം.
ഓഓ
അതും ടൈം ഉണ്ടട്ടാ രാത്രി പതിനൊന്ന് മണിക്ക് വിശക്കണ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയാൻ പറ്റില്ല
പെണ്ണുങ്ങൾക്ക് രണ്ടും രണ്ട് സ്ഥലത്ത ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആണോ ഹോസ്റ്റൽ
ആ ഗേൾസിന്റെ സെപ്പറേറ്റ് അതായത് ഒരു ബിൽഡിങ് ഫ്രണ്ടില് കോളേജ് ബാക്കില് ഹോസ്റ്റല് അങ്ങനെ അത് ഗേൾസിൻ്റെ ത് കേട്ടാ ബോയ്സ് എന്ന് പറയുമ്പോ ഹോസ്പിറ്റൽ ഇല്ലേ കിച്ചണിൻ്റെ മുകളിൽ ഹ് വാട് അതിന്റെ മോളിൽ ബോയ്സ് ഹോസ്റ്റൽ മുകളില ഒരു ഭാഗം ഒരു ഒരു വേറൊരു ബിൽഡിങ് കൂടി ഉണ്ട് ജോയിൻ ചെയ്തിട്ട് ബോയ്സ് ഹോസ്റ്റൽ അതിന്റ മു ഏഹ് അതിന്റെ രണ്ടു മുകളിലാണ് എ ഞങ്ങളെ ക്ലാസ് അഞ്ചാമത്തെഫ്ലോർ ആണ്
ആഹ ആ
ഏകദേശം എഴുപത്തഞ്ച് പടിയണ്ട് ഡെയിലി നാല് പ്രാവശ്യം അത് കയറി ഇറങ്ങണം.
ഓ ഓ
അപ്പൊ അവിടൊണ് ബോയസ് ഇപ്പൊ ഈ ഹോസ്പിറ്റല ഇവിടെന്നാ ഞക്ക് അവിടെ കാണൻ പറ്റും അവിടെന്ന് ഞക്ക് ഇവിടെ കാണാൻ പറ്റും. ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല അത്ര അടുത്താണ്.
ആഹ
അങ്ങനെ ഇപ്പ ഇവിടെ പുതിയ ബിൽഡിങ് തുടങ്ങണ്ട്
ഉം
മെയിന മെയിനായിട്ട് ഈ ലീവ് കിട്ടാനാ ഭയങ്കര പ്രശ്നം
ആർക് നിങ്ങക്ക് ലീവ് കിട്ടാനോ
ഉം നല്ല ടാസ്ക് ഇവിടന്ന് ഒന്ന് ഇറങ്ങി കിട്ടാൻ ഇക്ക്യാനെങ്കിൽ ഇടക്കടക്കവിടെന്ന വീട്ട പോയിലേ സമാധാനം കിട്ടില്ല
ആഹ്
ഒരു ഭയങ്കര
വീട്ടിൽ പോയി ചോദിച്ചോണ്ട് എറങ്ങൻ പറ്റത്തില്ലോ
ലീവ് കിട്ടാൻ ഭയങ്കര പണിയാ എന്തൊക്കെ നോണ പറയണന്ന്റിയോ
ആഹ
പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഇല്ലേല് ലീവ് കിട്ടില്ല മരിച്ച ഉപ്പ മരിച്ച വീട്ടുകാര് പറയണം നമ്മള് പറയണനൊണ വീട്ടുകാരും പറയണം അതായത് മരിച്ച ആൾക്കാരെ തന്നെ നമ്മള് വീണ്ടും മരിപ്പിക്കും ആ മരിച്ചആൾക്കാരെ ഗ്രാൻഡ് ഫാദർ ഓൾറെഡി മരിച്ചിണ്ടാവും ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ലീവ് എടുത്തേ ഗ്രാൻഡ് ഫാദർ ആൾറെഡി മരിച്ചതാണ് ഞാൻ പറഞ്ഞത് സീരിയസ് ആണ് വീട്ടിപോണംന്ന് പറഞ്ഞ ഇന്റെ അവസ്ഥ കൊണ്ട് ഇന്റെ വീട്ടുകാര് അങ്ങനെ പറഞ്ഞ്
ആ
അവര് സമ്മതിക്കോല്ല കാരണം ഇത് നല്ല കാര്യല്ലല്ലോ ചെയ്യണ് മരിച്ച ആൾക്കാരന്നെ വീണ്ടും വീണ്ടും ഇത്ക്കണ് പക്ഷേ വഴിയില്ല വേറെ വഴിയില്ല ഞ അങ്ങനെ ചെയ്ത് പക്ഷെ ആളത് പൊക്കിയത് ഞാ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിക്ക് പോയത്‌ അപ്പൊ വേറരു ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ട്
ഉം
എന്റെ ഞങ്ങളെല്ലാരും കൂടിള്ള ഫോട്ടോ ഞാൻ നല്ല ചരിച്ച്ക്ക്ണ്ടയില് സാറണ്ട്ട്ട ഒരാ സാറ വന്നിട്ട് കണ്ടിട്ട് ക്ലാസ് വന്നിട്ട് പറഞ്ഞേ ഒരാള് ഗ്രാൻ് ഫാദറിന്ന് സീരിയസാന്ന് പറഞ്ഞ് നാട്ടി പോയതാ നാട്ടീ പോയിട്ട് ആള് ഫോട്ടോയിലെല്ലാം നല്ല ചിരിച്ച് പോസ് ചെയ്തിട്ട് നിക്ക്ണ്ട് ഞാനാ
ഹ്ം
ഉം, പക്ഷെ എന്റെ പേര് പറഞ്ഞില്ല, പക്ഷേ ആളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ തന്നെ എല്ലാർക്കും മനസിലായി ഞാനാന്ന്
ആ എല്ലാർക്കും അറിയാം നീ ഇത് പറഞ്ഞട്ടാ പോയേന്ന്
കുറച്ചു പേർക്ക് അറിയാ പിന്നെ ഇയാള് എന്റെ മുന്നി വന്ന് എന്റെ മുഖത്തോക്കി പറയാ പക്ഷെ ആരാന്ന് പറഞ്ഞില്ല ഒരാള് ഒരാള്, ഒരാള് അത്പ്പോഇന്നാളാന്ന് പറയേണ്ട ആവശ്യമില്ല എന്റെ മുഖത്ത് നോക്കി പറയുമ്പോ ചുറ്റിലുള്ളവർക്ക് മനസ്സിലാവും ഞാനാന്
ആ ആ
അങ്ങനെ ഓരോ ഉടായിപ്പ് ഇറക്കി പോകും പിന്നെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒഫ് അത് സീനാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്ണ്ടാക്കണം ഉം, കൊറെ ലീവ് എടുത്താ ഓൾറെഡി അസുഖള്ള ആൾക്കാരാണെങ്കിൽ കൊഴപ്പില്ലാ എനിക്കിപ്പോ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ മാത്രം അസുഖങ്ങളൊന്നുമില്ല.
ഉം
അപ്പൊ ചിലർക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാവും ചിലർക്ക് വേറെന്തങ്കിലും പ്രശ്നം ഇണ്ടാവും വയർവേദന അങ്ങനെ എന്തെങ്കിലും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെളളവരാണെ സ്ഥിരായിട്ട് ഡോക്ടർ കാണിക്കുന്നുണ്ട് അവരോടൊന്ന്ന് എഴുതി തരാൻ പറ, നമ്മള് എപ്പോഴും കാണിക്കുണഡോക്ടറോട സർട്ടിക്കററിനായിഎഴുതിതരാൻ പറഞ്ഞാൽ അവര് എഴുതിരും അല്ലെങ്കിൽ നമ്മള ആ സ്ഥിരായിട്ട് ഡോക് ടറെ കാണിക്കണ പ്രസ്ക്രിപ്ഷൻ ഇണ്ടാവൂല്ലേ അത് കൊടുത്താ മതി ആഹ അല്ലാത്തരൊക്കൊണെങ്കില് ഏ സീനാ ആ
ഭയങ്കര ഒരു ഇതാണ്
അനക് ഹലോ
ആരാ പറഞ്ഞ
ഹലോ ഞാൻ അങ്ങനെ സ്ഥിരായിട്ട് ഡോക്ടറെ കാട്ടാറില്ല
ആഹ്
ഞാന് എനിക്കങ്ങനെ പൊതുവെ പനിയൊന്നും വരാറില്ല പനിയൊക്കെ വന്ന് കഴിഞ്ഞ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ രണ്ടു ദിവസം കൊണ്ട് മാറും ഇവിടെ വന്നാ പിന്നെ എനിക്കൊരു പനി വന്നു ഒരാഴ്ച്ച, ഒരാഴ്ച നല്ല സീനായിരുന്നു ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗ്ലൂകോസ്ആയിട്ടാണ്ഇവിടെ വന്നെ
ഗ്ലൂക്കോസ്
ആഹ്, ഗ്ലൂക്കോസ് ആ അതായത് പനി പനി വന്നിട്ട് നല്ല സീന തല കറങ്ങി വീണ്.
ആഹ്
അതല്ല ഉള്ളായി അപ്പൊ ഗ്ലൂക്കോസ്സ് കേറ്റി അതൊക്കെ ആദ്യായിട്ട ലൈഫിൽ ടെമ്പറേച്ചർ നോക്കണം ഗ്ലൂക്കോസൈറ്റിലും പ്രഷറൊക്കെ ഇവിടെ വന്ന ശേഷ നോക്കണേ. ഹോസ്പിറ്റല് പോകണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും വന്നിട്ടില്ല അങ്ങനെ കുറവാണ് ചെറുപ്പത്തിൽ ഞാന് കുരുത്തക്കേട് കാണിക്കുമെങ്കിലും കൈയും കാലും ഒന്നും ഒടിയാറില്ല അങ്ങനത്തെ പണി നല്ല കുരുത്തകേട് കാണിക്കും പക്ഷെ എനിക്ക് കയ്യും, കാലും. ഒടിയാ അല്ലെങ്കില് ഇങ്ങനെ വേറെ പരിക്കളൊന്നും പറ്റലില്ല ചിലവരൊക്കെ വീണിട്ടൊക്കെ ഉള്ള കൈയും കല്ലോടിയും ഒക്കെ അല്ലേ അധികം ബോയിസിനാണ്
ഉം
അ എനിക്കങ്ങനൊന്നുംണ്ടാവാറില്ല അതുകൊണ്ട്
ഇനിയിപ്പോ അടുത്താഴ്ച നാട്ടിൽ പോണുന്നുണ്ട് അടുത്ത ഇനു ഉം ഇത് സെക്കൻഡ് സ്റ്റാറ്റർഡ അല്ല ഇനിയിപ്പോ വരാൻ പോണത്.
ആഹ് നാ ലീവട്ടൂലെയോ.
ഉം സാറ്റർഡേയും സൺഡേയും ലീവ് ഉണ്ടാവും അതിന്റെ കൂടെ എക്സ്ട്രാ തിങ്കളാഴ്ച ലീവ് എടുക്കും.
ഓ ഓഹ്
വെള്ളിയാഴ്ച വൈകിട്ട് കോളേജ് അഞ്ച് മണിക്ക കഴിയ അഞ്ച് മണിക് പോവും.
വീട്ടിന്. എത്ര മണിക്കൂർ നേരം
ഇവിടക്ക് വരുമ്പോളാ.
ആഹ്.
എന്താന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ ഇറങ്ങും. എന്ന സംഭവന്ന് എനിക്കറിയില്ലട്ടാ ഞാൻ രാവിലെ ഇറങ്ങും പക്ഷെ കറങ്ങി അവിടെ എത്തുമ്പോ രാത്രി. എന്താന് എനിക്കറില്ല എല്ലാ ദിവസവും ഞാൻ രാവില. രാവിലെ ഒമ്പതര പത്തുമണിക്ക ആവുമ്പോറങ്ങും പക്ഷെ ഇവിടെ എത്തുമ്പോ എങ്ങനെ പോയാലും രാത്രി.
അല്ലെ എത്ര ടൈം എത്ര പിടിക്കും.
ശരിക്കും നാലര മണിക്കൂർ അഞ്ച് മണിക്കൂറിന്റെ അടുത്ത്. എല്ലാം കൂടി എൻറെ വീടിന്റെ അവിടെ എതണ മുതൽ ഇവിടെ വരുള്ളാട്ടോ. രണ്ട് രണ്ട് രണ്ട്. അതല്ല അല്ലാണ്ട് എനിക്കറി ഞാൻ ഞാൻ വരുമ്പോ അങ്ങനെ ഉണ്ടാവ രാവിലെ. ഇറങ്ങിട്ട് ഞാ ഇവിടെ വൈനാരം. അയിന്റടിയിൽ ബസ് കിട്ടൂല അങ്ങനെ ഇങ്ങെ ബ്ലോക്ക് അങ്ങനെ കുറേ സംഭവം ഉണ്ടാവും. അയിന്റടുത്ത് അങ്ങനെ. എന്നാ ശരിയട്ടാ പിന്നെ വിളിക്കാം ഏഹ് പറഞ്ഞോ അല്ലത് പറഞ്ഞോ. എന്താ പറയാൻ വന്നെഅല്ല കൊഴപ്പല്ല പറഞ്ഞോ. ഇല്ലനി പറഞ്ഞ അല്ല പറഞ്ഞോ പറഞ്ഞോ കൊഴപ്പില്ല.
ഇല്ല കുഴപ്പല്ല എ വെച്ചാ ശരി ശരി പിന്നെ വിളിച്ചാ മതി